ഹലോ ആഹ കേൾക്കണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷം
സുഖായിട്ട് പോകുന്നുു അങ്ങനെ
ആ പിന്നെ കുട്ടികളോ ശാന്തമായോ
ആ കുട്ടികളൊക്കെ ശാന്തമായി അത് കൊറച്ച് എ നേരം അപ്പോം തന്നെ ഓക്കെയായി ണ്
ആ
ആ അവർക്ക് എന്തെങ്കിലുമൊക്കെ
ആഹ ഈ പച്ചക്കറികളെ ഈ പച്ചക്കറികളൊക്കെ നടുമ്പഴേ അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടോ ഈ ഒമ്മ എന്തോ ഒരു പിന്നെ എന്നതാണോ സാധനം ഒരു പച്ചക്കറിയുടെ പേര് പറയുന്നതായിട്ടാാല രോ രണ്ട് ഇതിന്റെ പേര് പറഞ്ഞന്ന അതിൽ ഓര ആ ചോളം ഈ ചോളമൊക്കെ നമ്മൾ വിത്ത് പാകി ഉണ്ടാക്കണതാണോ അത് എങ്ങനെയ അത അതെ
അത് വിത്ത് പാകി ഉണ്ടാക്കിയ എന്താ ആ അത് ബന്ധപ്പെട്ട അത് പെട്ടെന്നുണ്ടാവും അത്യാവശ്യം എനിക്ക് മഴക്കാലത്ത് ഉണ്ടാവോന്നറിയില്ല അത് അത്യാവശ്യം വെയിലൊക്കെ ഉള്ള ഉള്ള ആ ഒരു ക്ലൈമറ്റിനാണ് തോന്നുന്നു കാരണം എവആ
അത എങ്ങനെ അത് ഉണ്ടായിട്ട് എന്ത് ചെയ്യും നിങ്ങളത് അത് നമ്മള് സാധാരണ കടയിൽ നിന്നും മേടിക്കുന്ന പോലുള്ളതല്ലല്ലോ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഒരു വേറൊും ടൈപ്പല്ലേ
അല്ലല്ല വീട്ടിലുണ്ടായിരുന്നത് ഇതില് കായൊന്നും ഉണ്ടായിട്ടില്ല ഇതിപ്പോ ഞാൻ കുഴിച്ചിട്ടിട്ടുള്ളൂ പക്ഷെ വീട്ടിലുണ്ടായിരുന്നു എൻ്റെ വീട്ടില് ഉണ്ടാക്കിയിട്ട് ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത എന്ന് പറഞ്ഞാൽ ചെറിയതായിരിക്കും നമ്മള് ചോളംന്ന് പറയുമ്പം
ആ
വല്യ ഒരു ആ വലിയ കായല്ലേ ഇത് ചെറിയ കായ ആയിരിക്കും അത് അതിൽ കൊറച്ച് ആ ഉള്ള ചെറിയ കായൽ തന്നെ കുറച്ച് ഇതേ ഉണ്ടാവുള്ളു സീഡ് സേണ്ടാവുള്ളൂ അപ്പൊ അത് വലിയതായിരിക്കും ആ സീഡ്സ് ഉള്ളത് വലിയതായിരിക്കും
അതെന്തിന കൊള്ളാം നമുക്കത് അതിപ്പോ ഉണ്ടാവുവാണെങ്കിൽ എന്തിനു കൊള്ളാം ആ പുഴുങ്ങി കഴിക്ക അല്ലേ ഓ സാധാരണ നമ്മള് മറ്റേ മേടിക്കുന്നന്ന് പറഞ്ഞാൽ അത് ചോളം പൊരിച്ച് തിന്നാനേ
ആ അത് ഉണങ്ങിയത് അത് നമ്മള് ചോളാപ്പൊരി ഉണ്ടാക്കാനെ
അതെ അതെ
ആഹ അത്ണ്ട് അത് വാങ്ങിക്കലുണ്ട്
നമ്മുടെ നാട്ടിലൊങ്ങും അങ്ങനെ ഒരു സംഭവം ഇല്ലേ അതൊണ്ട് ഈ ചോളന്ന് പറയുന്നത് സാധനം അല്ല ഈ ചോളോ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ നാട്ടിൽ ആരുടെയും വീട്ടിൽ ഞാൻ കിട്ടില്ല സത്യത്തില് ഇവിടങ്ങളൊന്നും ഇല്ല
ഇവിടെ അങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ല. ഇങ്ങനെ ക്യൂരിയോസിറ്റിക്ക് നമ്മൽ ഓരോരുത്തർ ഇങ്ങനെ കൃഷി ചെയ്യൂലേ പക്ഷെ എല്ലാം ഉണ്ടാവുന്നുണ്ട് ഇപ്പ എനിക്ക്ങ്ങനെ തോന്നലണ്ട് എല്ലാ സാധനവും നമ്മള് കുഴിച്ചിട്ടാ ഉണ്ടാവാറുണ്ട്.
ആഹ ഞാൻ ഈ സ്ട്രോബെറി നോക്കിയിട്ടുണ്ട് കുഴിച്ചിട്ട് നോക്കിയിട്ടുണ്ട് കിളിപ്പിക്കാന അത് കിളിച്ചിട്ടില്ല പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ ഒരു വലിയ ഒരു നീണ്ട ഒരു സധനം അറ്റത്ത് ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു മഞ്ഞ കളറിലെ ഒരു ഫ്രൂട്ട്ണ്ട് എന്തോ റഗൻ ഫ്രൂട്ടോ ആ സംഭവം ഇപ്പൊ എല്ലാ വീടുകളിലും ഉണ്ട് അതിന്റെയും കുരു കുഴിച്ചിട്ടിട്ട് കിളിച്ചേയില്ല
ഓ അത് ശെരി ആ പക്ഷെ അതിൻ്റെക്കെ തൈ വാങ്ങണായിരിക്കും കാരണം അത്ങ്ങനെ ബ്രെഡ് ചെയ്താ അല്ലെങ്കിൽ അത്
അല്ല എന്റെ ചേച്ചിയേ ഇതുപോലെ കടയിൽന്ന ഒരു പ്രാവശ്യം ഇത് കഴിക്കാനായിട്ട് മേടിച്ച അപ്പം അതിനകത്തെ ഒരു കുരുവ എടുത്തു കൊണ്ടിട്ട് കിളിപ്പിച്ചതാണ് അത് കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോ അത് കുറച്ച് ദിവസം കൊണ്ട് അത് മുളച്ചു വന്നു അത് ഒരുമാതിരി വലുതൊക്കെ ആയി വലുതായി കഴിഞ്ഞപ്പ ഞങ്ങളുടെ അമ്മ എന്തെടുത്തന്നറിയോ അതങ് വെട്ടിക്കളഞ്ഞു
ഓ ആ ശരി
സത്യം പറഞ്ഞാൽ അവർക്കതെന്താ എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയഞ്ഞത് കൊണ്ട് അവരത് വെട്ടിക്കളഞു മുള്ള് പോലെ ഉണ്ടായിരുന്നു സംഭവം അപ്പൊ അത് കുട്ടികളുടെ മേത്തൊ ഒന്നും കൊള്ളണ്ടാലോന്ന് കണ്ടിട്ട് അമ്മയ അത് മുറിച്ച കളഞ്ഞു അങ്ങനെ അങ് പിഴുതെടുത്ത് അത് പേരോടെ പിഴുതങ് ഞാന് ഒരെണ്ണം ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഈ കാണുമ്പം കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോരു കൃഷിയിരി ഇങ്ങനെ ഇതിന്റെ അത് ഞാൻ ഭയങ്കര വിലയ
ആഹ ഭയങ്കര വിലയാ ആ ഒരു എണ്ണത്തിന്ന്നെ നൂറോ അങ്ങനെങ്ങാ
ആ അതെ നല്ല ഗുണമാണ് പക്ഷെ മറ്റുള്ള ഫ്രൂട്ട്സ് പോലല്ല ഇത് നമ്മളിപ്പോ ഓറഞ്ച് കടയിൽന്ന് മേടിച്ചച്ച് കഴിക്കുമ്പോ അതിനത്ര ഗുണമില്ല അത് കെമിക്കലാ നമ്മ അതി സാധനം നമ്മൾ ഇതും കഴിക്കാ ഉണ്ടല്ലോ നല്ലൊരു ഇതാ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്.
ആ അത് ശരിയ ശരിയായിരിക്കും കാരണം ഞാനൊരു പ്രാവശ്യം വാങ്ങിയപ്പോ അതിന്റെറെ ഉള്ളിൽ പുഴുക്കൾ ഉണ്ടായിരുന്നു അതേ സെയിം കളർ പുഴുക്കളാ അപ്പോൾ ഞാൻ കെമിക്കൽ ഉള്ളതിൽ പുഴക്കൾ ഉണ്ടാവില്ലല്ലോ
ഇല്ല ഇല്ല
അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ ആടക്കപ്പഴ ആയാലും ഒക്കെ ഉണ്ടാക്കുന്നതായാലും അതിൻ്റെ ഉള്ളിൽ ചില സാധനത്തിലുള്ള പൊഴ്ക്കൽ ഉണ്ടാവുമല്ലോ
ഡ്രാഗൻ കൂട്ടം മേടിച്ച് അതിനകത്ത് കുഴുക്കളുണ്ടായിരുന്നോ
ആഹ് പുഴുക്കൾണ്ടായിരുന്നു അപ്പൊ പിന്നെ
ഇങ്ങനെ ആ കളർ തന്നാ
ആ ആ കളറല്ലേ അത് നമുക്ക് അത് നമുക്ക് അങ്ങ പുഴുക്കളുണ്ടാവും അതാ ആ തൊലി ആഹ് ഇങ്ങനെ ഉരിച്ച് കളയുമ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പോയിക്ക അത് നമ്മള് കുറേ നേരം അങ്ങനെ അനങ്ങാതെക്കുക ചെയ്യാം നമ്മളത് ജ്യസ് ജൂസ് ഒക്കെ ആയിട്ടില്ലെ ഷെയ്ക്ക് ആയി കൂടുതലും അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴി ക്കിനേക്കാും കൂടുതൽ നമ്മള് ഷെയ്ക്ക് ആയിട്ടല്ലേ കാരണം അത് കട്ട് ചെയ്ത് കഴിച്ചാൽ എല്ലർക്കും കൂടെ തികയില്ലല്ലോ
ആഹ് ആഹ്
അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാനത് ഷേക്ക് ചെയാൻ നോക്കുമ്പം അത് എനിക്ക് എന്താ പറയാ ഞാനത് ആ ഭാഗം ഞാൻ മൊത്തം ഇങ്ങനെ വെട്ടിയിട്ടു ഇവര് ഇനി ഇയിപ്പോ അത്രേയും പൈസ കൊടുത്ത് വാങ്ങിയല്ലേ വിചാരിച്ചിട്ട് ഞാനത് ജ്യൂസ് അടിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് പക്ഷെ അപ്പൊ ആ ഹസ്ബൻഡറ് പറഞ്ഞു പുഴുക്കളെ ഫുഡിൽ. ഈ പച്ചക്കറി പുഴുക്കളെ കഴി ക്കുന്നത് നല്ലതാണ് പറയും. ആള് വെറുതെ തമാശയ്ക്ക് പറയാ അപ്പൊ ആഹ് അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ആ പുയ്ക്കളെങ്ങ് കഴിച്ചേക്ക്. ഇങ്ങള് കഴി ച്ചേക്ക്. എനിക്ക് വേണ്ട ഏതായാലും, പറഞ്ഞു ഞാൻ. അങ്ങനത്തൊക്കെ കണ്ടാ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ
അതെ അതെ
അങ്ങനെ
ഓ അതിനകത്ത് പുഴു ഉണ്ടല്ലേ
അത് ശരി ഇനിയിപ്പോൾ നല്ല ശ്രദ്ധിക്കോണ്ടു
ആഹ് ഇനി ശ്രദ്ധിക്കും ഞാൻ. എന്റെ ദൈവമേ നമ്മള് അറിയുന്നില്ല
ആഹ് ആഹ്. പുയുണ്ടാവും അപ്പൊ ഞാനിങ്ങനെ എന്റെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൻ് അനിയനുണ്ട് ഇളയച്ചനുണ്ട്. അപ്പോൾ അവനോട് ഞാനിങ്ങനെ അവൻ ഇങ്ങനത്തൊക്കെ കഴിക്കും അപ്പൊ ഞാൻ ചോദിച്ചു ഞങ്ങള് അന്ന് ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു. കുറച്ച് മുന്നേ ആണേ. അപ്പോ ഫസ്റ്റ് ടൈം ആയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു. പറയാ എന്താടാ അതിലിങ്ങനെ അ അതൊക്കെ ഉണ്ടാവും അതൊ അങ്ങനെയുള്ളതന്നെ കിട്ടുള്ളൂന്നു. അങ്ങനെ അതൊക്കെ നല്ല ഫ്രഷാണെന്നും പറഞ്ഞ് അവന് അവനും അതെ ഇവരുടെ ബാക്കിയല്ലേ അപ്പൊ അവനും അത് അത് പറഞ്ഞു എന്നോട്
ആ നമ്മുടെ വീടുകളിൽ ഇപ്പൊ ഒരുപാട് ഫ്രൂട്ട്സുകൾ ഓരോരുത്തരും പിടിപ്പിക്കുന്നുണ്ട് ഒത്തിരി സാധനങ്ങൾ പിടിപ്പിക്കുന്നുണ്ട്.
ഇവിടെ അടക്കപ്പഴം ഞാൻ, ഞാൻ കുഴിച്ചിട്ടാ ഒന്നും ഉണ്ടാകാറില്ല. പക്ഷെ അടക്കപ്പഴം പെട്ടെന്ന് കായ്ച്ച. അത് നല്ലോണം, വലിയ അടക്കപ്പഴായിട്ട് കായ്കൾ കുറയുണ്ട്
അടക്കപ്പഴം എന്ന് പറയുമ്പം എന്താണ് അത്
പേരക്ക. അടക്കപ്പഴം. ഹ്ഹ് പേരക്ക
ഓ പേരക്ക. ആ ആ അല്ല പേരക്ക അല്ലേല്ലും പുളി പോല ഇരിക്കുന്ന ഒരു കറുത്ത സാധനമാണല്ലോ. അത് പൊട്ടിച്ചിട്ട് കറുത്ത ഒരു സാധനം അത് പൊട്ടിച്ചുമ്പോ അതിനകത്തൊരു വെളുത്ത പുളിയുടെ, നമ്മളെ തോട്ടുപുളിയുടെ മോഡലില് ഒരു സാധനം കിട്ടുവല്ലോ. കഴിക്കാനായിട്ട്
ഒരു വയലറ്റ് പോലത്തെ ഒരു കളറാണോ
ആഹ് അത് തന്നെ
അത് മാങ്കോസ്റ്റിനല്ലേ അത് നല്ല ടേസ്റ്റ് ആണല്ലോ. ആ അതിന്ന് നല്ല വിലയും ആണ്. നല്ല ടേസ്റ്റും ആണ്.
സ്റ്റുമാണ് ആഹ്
പിന്നെ അതുപോലെ റംബൂട്ടാൻ ഇപ്പം അതിൻ്റെ സിസണാന്ന് തോന്നുന്നു. ഇപ്പം ഇങ്ങനെ നമ്മള് ആ ടൗണിലൂടെ ഒക്കെ പോകുമ്പോളിങ്ങനെ കൊട്ടയിലാക്കി ഇങ്ങനെ കൊണ്ടുവെച്ചിരിക്കുന്നത് കാണാം
ആഹ് പേടിയാ കഴിക്കാനേ. വാവൽ ചപ്പിയതാണോന്നും ദൈവത്തിനെ അറിയത്തുള്ളൂ
അത് ആ ആ അങ്ങനെയൊക്കെ കേട്ടൊണ്ട് ഇപ്പോ ഭയങ്കര പേടിയാ.
ആഹ് എനിക്ക് പേടിയ. ഞാൻ വാങ്ങാറേ ഇല്ല സാധനം
അതെയോ ഹോ അസ് ഹസ്ബൻഡ് ഇങ്ങനെ. ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മരമുണ്ട്. അപ്പോൾ ആ ആള് പിന്നെ അവിടന്നൊക്കെ ഇങ്ങനെ- ആഹ് കൊണ്ടുവരും അപ്പം ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് കഴിക്കാൻ പക്ഷെ അത്- ഇത് മക്കളൊക്കെ ശ്രദ്ധിക്കണം കഴിക്കുമ്പോ
ആഹ് അതിന്റെ കുരു തൊ ഒ - തൊണ്ടയിൽ പോകും കുട്ടികള് പ്രത്യേകം ശ്രദ്ധിക്കണം അവര് അങ്ങ് - വിഴുങ്ങും ചെലപ്പോ ഇത്‌ അവർക്കതെ ഇറു - എടുത്തിട്ട് ഇങ്ങനെ പറിച്ച് കൊടുത്താൽ മതി അപ്പ അവര് കഴിച്ചോളും
ആഹ് അതെ പിന്നെ എന്നാല് ചെല റംബുട്ടാനുമേല് റബുട്ടാന്റെ കൊഴപ്പം എന്താന്ന് വെച്ചാല് കുരു കുരു- അയിമേല് അതിൻ്റെ കയമ്പ് കണ്ട് ഒട്ടിപ്പോയിരിക്കും ചിലത് നമുക്കിയിങ്ങനെ കയമ്പ് മാത്രം- മാത്രം എടുക്കാൻ കഴിയുമല്ലോ കുരു ഒഴിവാക്കിയിട്ട് ഇതിങ്ങനെ കുരു കുരു- ഫുള്ള് അതിങ്ങട്ട്
ആഹ് അതെ ഒട്ട ഒട്ടിരിക്കും ഈ മഞ്ഞ- ഈ കളറിലെ ഇതിനാ ഭയങ്കര മധുരവും ടേസ്റ്റും മഞ്ഞ റബൂട്ടാൻ കിട്ടും ആഹ് ഒണ്ട് ഒണ്ട് മഞ്ഞ കളറിലെ ആഹ അതിന് ഭയങ്കര മധുരവാ നല്ല ടേസ്റ്റാ ഈ ചൊമന്നാ കളറിലെ പോലല്ല ആ ഒരിത്
ആഹ് ആഹ്
അത് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും ഇല്ല ഞാൻ വീടുകളിലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കടകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അത് ഒരു തരം പ്രാഷ്യം ബുട്ടില്ലേ മഞ്ഞ കളറുംയുണ്ട് - ഒരു വേറൊരു കളറുയുണ്ട് അതില് മഞ്ഞ കളർ- വലിയ ടേസ്റ്റ് ഇല്ല എന്നാ മറ്റേയതിന് നല്ല മധുരമാ
ആ പാഷൻ ഫ്രൂട്ട് വയല- ഒരു വയലറ്റ് കളറ് ഒരു റെ ആഹ് അത് മഞ്ഞ് അതിന്റെ ഉള്ളില് ഒരു റെഡ് ഡിഷ് ആയി വരും കൊറച്ച് കഴിയുമ്പോ അത് ഇവിടെ ഇണ്ട - ഇവിടെ ഞാന് വള്ളി നട്ടിട്ടുണ്ട് ഇപ്പൊ പന്തലിച്ചു വന്നിട്ടുണ്ട് പൂക്കളൊക്കെ ഒണ്ടായിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് അതും നല്ലതാ കേട്ടോ നല്ല ഗുണമുള്ള സാധനമാ
ആഹ് പാഷൻ ഫ്രൂട്ട് അടിപൊളിയ നല്ല ഗുണമാണ് പിന്നെ അതുമല്ല ഇപ്പ നമ്മള് അത്- ഇപ്പ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സുഖമാ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മള് ആൾ ആ- ആൾക്കാര് ആരെങ്കിലും വിരുന്നുകാര് അത് ശരിയാണ് അത് ഗുണമാണ് അതങ്ങാട് ഈക്വൽ ആയിക്കോളും ഗുണവും നഷ്ടവും ഒക്കെ ഈക്വൽ ആയിക്കോളും പക്ഷെ എന്താന്ന് വെച്ചാല്- എന്താ പറയാ ഈ പാഷൻ ഫ്രൂട്ട് ഉണ്ടായാല് നമുക്ക് ഒരാള് വരുമ്പോ നമ്മള് ഒരിക്കലും കുടുങ്ങത്തില്ല എനിക്ക്ത് അത് ഭയങ്കര എനിക്ക് എക്സൈറ്റഡാണ് കാരണം എന്താ വെച്ചാല്- ഇപ്പ ആരെങ്കിലും വന്നാല് നമുക്ക് ഒരു കായ ഇണ്ടെങ്കിലും രണ്ട് കായ ഇണ്ടെങ്കിലും അതില് വെള്ളം ഒഴിച്ചാൽ അതിനൊരു ടേസ്റ്റ് ഇ ണ്ടല്ലോ ഒരു- രുചിയുണ്ടല്ലോ
നിങ്ങള് അത് ആരേലും വരുമ്പോ അത് ഇതിങ്ങനെ ജ്യൂസ് ആക്കി നിങ്ങള് കൊടുക്കാറുണ്ടല്ലേ
ആഹ് കൊടുക്കാറുണ്ട് ആഹ് കൊടുക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാ
പ്രത്യേകമായിട്ട് എന്തേലും ചേർക്കാറുണ്ടോ
ഇല്ല ഇല്ല അത് പഞ്ചസാരയിട്ട് വെള്ളം ആ കൊറച്ച് വെള്ളവും ഒഴിച്ച് ആഹ് അതെ എന്നിട്ട് പിന്നെ അരിച്ചു കൊടുക്കും
ആഹ് ആഹ് ആഹ് ഞാൻ അവിടുത്തെ അതുപോലെ- തന്നെയാണ് മുന്തിരിങ്ങായും ഇതുപോലെ നിങ്ങള് വേവിച്ചിട്ട്- ഫ്രിഡ്ജിനുള്ളിൽ വെച്ചേക്കും ആരെലും വരുമ്പോ അത് ഇത്- ചെയ്ത് കൊടുത്ത് ഞാനത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ ആ ഒരു ഇതില് - ആരും അങ്ങനെ കൊടുക്കാറില്ല ഞാൻ കണ്ടിട്ടും ഇല്ല കേട്ടോ ഇപ്പം - വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മള് നമ്മള് രസ്മയൊക്കെ മേടിച്ച് കലക്കി അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കൊടുക്ക- ഇതൊക്കെയാണ് നമ്മുടെ ഇതിലെ പതിവുകള് ഈ സാധനങ്ങളൊന്നും ആരും അങ്ങനെ മേടി- വേടിച്ചു വച്ച് ഫ്രഡ്ജിനകത്ത് വച്ചിട്ട് അവർക്ക് അറിയത്തില്ലന്ന എനിക്ക് തോന്നുന്നേ എന്റെ ഒന്നും വീട്ടിലൊന്നും അറിയത്തില്ല - യി പക്ഷെ ഞാൻന്റെ ഹോസ്റ്റലിൽ ചെന്ന് ഞൻ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരക്കെ ഇങ്ങനെ അ ചൂക്കനൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണങ്കി ഞാൻ വീട്ടിലും വന്ന ഇത് മേടിച്ച് ഇങ്ങനെ ഇത് ഇത് വീട്ടിൽ വെച്ചട്ടിങ്ങനെ വരുന്നവർക്ക് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്
ആഹ് അതെ അത് നല്ല നല്ല സുഖമാണ് നമുക്ക് എളുപ്പമാണ് ക്കുമ്പോം നമുക്കൊരു അവർക്കും ഒരി ഇഷ്ടമാവും ചെയ്യും
അതെ അതെ പിന്നെ കുറച്ച് മധുരം നമുക്ക് ഒത്തിരി ഇതാവുന്നേ ഉള്ളൂ പഞ്ചസാരൽ ഷുഗർ ഉള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല
ആഹ് അത് ഞാന ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാല് ഞാാനിങ്ങനെ ബോട്ടിൽസിലാക്കി എനിക്ക് നമ്മളൊ ഒരു പാത്രത്തിലൊക്കെ ആക്കി വെക്കുമ്പ അത്രേയും പൈസ പോവല്ലോ കൊറയൊല്ലോ അപ്പ ഞാന് കുപ്പയിലാക്കിയിട്ട് അടിച്ചു വെച്ചിട്ട് ആഹ് ബോട്ടിലാക്കിട്ട് ഇങ്ങനെ അടിച്ചു വെക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു മാങ്കോ ജ്യൂസായാലും ഞാൻ പാല് ചേർക്കലില്ല അത് അടിച്ച് വെക്കും അ അപ്പൊ ഇവര് ഭയങ്കര കുടിയാ അടിച് വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാതും മക്കളെന്നായാലും പിന്നെ ഹസ്ബൻഡ ആയാലും അങ്ങനെ കുടിച്ചോളും ഇനി വരുന്നൊർക്കും പെട്ടെന്ന് നമ്മൾ ആരേം രു വന്നാലും നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല ആഹ് പിന്നെന്തുവാ ഓക്കെ ശരി